ഹലോ
ഹലോ എന്താ വർത്താനം സുഖാണോ ഹലോ ആം ചായുടി കയ്ഞ്ഞൊ
ൻ്റ ചായുടിഇപ്പ കഴിഞ്ഞിട്ടള്ളോ പത്തരി അതുപോലെ കോഴിക്കറിയെനി ഇന്ന്
ഓ കോയിക്കറി രാവിലെ ണ്ടാ ക്യതാണോ
ല്ല ഇന്നൽത്തെ ഇന്ന് രാത്രി ആ ഉള്ള കറ്യന്നെ രാവിലെ ചൂടക്കി കഴിച്ച
ശരി ഇന്നിപ്പോ വെള്ളിയാഴ്ചൊക്കെ അല്ലേ എത്താ സ്പെഷ്യലു ണ്ടാക്കുന്നുണ്ടോ വീട്ടില്
അറിയില്ല എനിക്ക് തോണത് ബീഫും വാങ്ങിയിട്ട് ഉണ്ടാവും സാധാരണ എല്ലാ വള്ളേജും ബീഫ് വാങ്ങാറുണ്ട്
ആഹ് ബീഫ് വാങ്ങിട്ടുണ്ട് അപ്പൊ ഇന്ന് നെയ്ച്ചോറോ അനെയച്ചോറോ അല്ല സാദാച്ചോറോ കുമ്പളംകറി ബീഫ് വരത്തിയതും അത്ങ്ങൾക്ക് ഇഷ്ടുണ്ടോ
രണ്ടോ അത്ഷ്ടാണ് അത് ബീഫ് പിന്നെ ചെറിയ രീതിയിലുള്ള എന്താ പറയാ ബീഫ് വെരട്ടിയതൊക്കെണ്ടല്ലോ അഒക്ക് ഇഷ്ടാണ്
ആഹ് അപ്പന്ന് അത്ണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബീഫ് വെറട്ടിയതും പിന്നെ കുമ്പളങ്ങ കറിയും സദാചോറും
ഉം അതെ അതെ
പിന്നെ എന്താ മോളറിങ്യോ
മളൊക്കെ ഉറങ്ങ ഉറങ്ങിണ്ട്
ആഹ് രാത്രി ഒറങ്ങാറുണ്ടോ
രാത്രി എടക്ക് നല്ല രീതിൽ ഉറങ്ങുമ ഇടയ്ക്ക് എന്താ ഇടയ്ക്ക് ഓണ ഓണരു
ആഹ് ആഹ് പലെ ദിവസം പലെ രീതിയിലാല്ലെ
അതെതെ
ഇവിടെ എന്റെ മോളെ ഒരു ജനിച്ചൊരു ഒരു എട്ടൊമ്പത് മാസം വരെ രാത്രി തീര ഉറങ്ങാറില്ലായിരുന്നു ആര് എട്ട് മാസം വരെ അവള രാ എത്രരിയാല അങ്ങനെ അവളട്ത്ത് നടക്കണം അങ്ങനെ കളിച്ച് നടക്കും പിന്നെ രാവിലായ പകലായോ നല്ലോറ ക്കുയിരുന്നോ പൊതുവെ രാത്രി ആഹ് ഒർക്ക് കുറവുള്ള കുട്ടിയായിരുന്നു ഇപ്പൊ പിന്നെ ഒരു ഒരു വയസ് ശേഷം റെഡി ആയി വന്നീനി രാത്രി ഒ എട്ടര ഒമ്പണിയ ഒെ ആകുമ്പോ തുറക്കിയാല് പിന്നെ രാവിലെ അതിന്റെടെ പാലിടിക്കാൻ എണീക്കുന്നല്ലാതെ പിന്നെ രാവിലെ എണീക്കത്തുള്ളൂ
ആഹ് ഓള് മോളിപ്പോ എന്തൊക്കെ കഴിക്കും
അവള് ഇപ്പ സാധാരണ കുട്ടികൾ ഇപ്പ അവക്ക് രണ്ടു വയസാവാനായിട്ടോ ഒന്നര വയസ്സ് കഴിഞ്ഞ് രണ്ടു വയസാവാനായി സാദാരണ കുട്ടികളെ എല്ലതും കഴിക്കേണ്ടതല്ലേ ഇവള അങ്ങനെ എല്ലാതും ഒന്നും കഴിക്കത്തി ത്തില്ല ഇവള് മുത്താറി മുത്താറി ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും പിന്നെ അതുപോലെ കഞ്ഞി കൊടുക്കും പഴം ചുട്ടും കൊടുക്കും അതൊക്കന്നെ കഴിക്കോള്ളു സാധാരണ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ ഭയങ്കര മഡിയ കഴിക്കത്തില്ല
ഓക്കെ വേറെ ജൂസ് ജ്യൂസ് കൊടുക്കാറുണ്ടോ
ജ്യൂസ് കൊടുത്തു നോക്കി പക്ഷെ അവള് കുടി ഇല്ല അവക്ക് ഈ മധുരട്ട സാധാ പച്ചവെള്ളം അവള് കുടിക്കും പിന്നെ നമ്മള് ചായക്ക് ഒരിത്തിരി ചായക്ക് കുറെ വെള്ളം പറന്നണ്ട് അങ്ങനെ കൊടുത്താലും കുടിക്കും കൂടുതലും മധുരമുള്ള വെള്ളം അവൾക്ക് ഇഷ്ടമല്ല
ഉം നട്സ് ഉപയോഗിക്കോ
ആ നെട്സ് ഇപ്പം ഇന്നലെ വാങ്ങി ഞങ്ങള് കൊറച്ച് നെട്സ് അപ്പൊ അതില് ഒന്ന് രണ്ട് നട്സ് അവൾക്ക് ഇഷ് ഇഷ്ട്ടപെട്ടിട്ടുണ്ട് അവള് നല്ല തയ്യ്ക്കണ്ട് പിന്നെ ഞാന് ആദ്യ ഇപ്പ കഴിഞ്ഞു നെട്സുകൾ കുറച്ചൊക്കെ വാങ്ങി പൊടിച്ച് മുത്താ ഈ ഇണ്ടാക്കുമ്പോ അതിന്റെ കൂടെ കൂട്ടി കൊടുക്കാറുണ്ടായിരുന്നു പ്പ അവള് അങ്ങനെ കഴിക്കും അപ്പോ എന്തേയിലൊക്കെ വൈറ്റമിൻസ് ഒക്കെ കിട്ട് ത് അവള ശരീരത്തിന് കിട്ടണല്ലോ അത് വിചാരിച്ച് അങ്ങനെ ഉം കൊടുക്കും
ഉം അപ്പം സാധാ ഭക്ഷണം ശീലിപ്പിക്കുന്നുണ്ട് നിങ്ങള് പക്ഷെ കുട്ടി കഴിക്കുന്നില്ലല്ലേ
അത് ശീലിപ്പിക്കുന്നുണ്ട് നമ്മള് ഇരിക്കുമ്പോ ഓൾക്കൊരു പ്ലേയിറ്റ് വെച്ച് കൊടുത്ത് നമ്മള് കഴിക്കണ എല്ലാ ഭക്ഷണവും ഓളേക് കുറച്ച് സെറ്റ്‌പ്പ് കൊടുക്കേണ പാത്രത്തില് അയില് ഓൾക്ക് പറ്റിയത് മാത്രം ഓള് നുള്ളി പറക്കി കഴിക്കും എന്തേലും ചിക്കനോ മീനോ അങ്ങനെ എന്തെലു ഒക്കെ ഉണ്ടങ്കില് അവൾക്ക് പറ്റിയത് മാത്രം അവള് നുള്ളിപ്പറുക്കി കഴിക്കും ബാക്കി കഴിക്കത്തില്ല
അങ്ങനെയാണ് ഇനിയിപ്പോ അ് ചെലപ്പോ പാലുകുടിയൊക്കെ നിർത്തുമ്പോ അങ്ങനെ ഭക്ഷണക്കെ കഴിച്ചു തുടങ്ങാ മതി വിചാരിക്കണ
ആഹ് എൻ്റെ ബി എഡിൻ്റെ അഡ്മിഷൻ എന്തായി
ബി എഡിൻ്റെ അഡ്മിഷൻ റെഡി ആയിട്ടില്ല ഫസ്റ്റ് അലോട്ട് ട്രൈയൽ അലോട്ട്മെന്റ് വന്നു അതിൽ കിട്ടിയിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു അതില് കിട്ടിയിട്ടില്ല ഇനിപ്പോ ഈ വരുന്ന ഏഴാംതി സെക്കൻ്റ് അലോട്ട്മെന്റ് ഉണ്ട് അതില് കിട്ട് കിട്ടോ നോക്കട്ടെ ചാൻസ് കുറവാണ് കിട്ടാന് എങ്കിലും ഉം കിട്ടിയാല് അ അഡ്മിഷൻ എടുക്കണം എവിടെയാണെങ്കിലും അടുത്ത് എവിടെയാണങ്കിലും അഡ്മിഷൻ എടുക്കണം അല്ലെങ്കി പിന്നെ മാനേജ്മെന്റ് സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പൈസ കൊടുത്താല് അത് കൊടു അത് ആഹ് മാനേജ്മെന്റ് സീറ്റിലെക്കെ ആക്കേണ്ടി വരും എന്താവു അറീലനോക്കട്ടെ ഏതെയാലും
ബി എഡ് അല്ലേ കുറച്ച് മുന്നേ വൺ ഇയർ ആക്കുന്നൊക്കെ കേട്ടിരുന്നത് അത് ആക്കിട്ടുണ്ടോ
അതാക്കിയിട്ടില്ല അതിപ്പോ.. ആന്ന് ഇപ്രാവശ്യം മുതല് ആക്കുന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഞാന് ഇന്റെ ഇൻ്റെ വീട്ടിലേക്ക് ഇന്റെടുത്തുള്ളരു ചേച്ചി വന്നീന് അത് ഇവിടെ അടുത്തുള്ള ഒരു പീട കോളേളജ്ല് വർക്ക് ചെയ്യാ അപ്പ അത് പറഞ്ഞ് അതൊക് പ്രാബല്യത്തിൽ വരണന്നുണ്ടെങ്കില് ഹ് രണ്ടായിരത്തി മുപ്പത് മുതലാണ് അത് പ്രാബല്യത്തിൽ വരികാന്ന് പിന്നെ ഞാൻ വേറൊരു ന്യൂസ് കേട്ട്ട്ടോ ഇപ്പൊ നാല് കൊല്ലം ഡിഗ്രി തുടങ്ങിയണല്ലോ രണ്ട് മൂന്ന് കൊല്ലം മുന്നെ അപ്പം ആ നാല് കൊല്ല ഡിഗി ഓലെ നാല് ഇകൊല്ലം തീർന്നിട്ടുള്ള വർഷം അതായത് അടുത്ത കൊല്ലം അതാണ് അവരും അടുത്ത കൊല്ലം ബി എഡ് ഒരു കൊല്ലാക്കാ മതിന്നും പറയണ കേക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലൊക്കെ പറഞ്ഞെനി ഇക്കൊല്ലാണ് ഒരു കൊല്ലാ ക്കണതന്ന്
പക്ഷെ ചെല യൂണിവേഴ്സിറ്റിലൊക്കെ അത് പ്രബല്യത്തി വന്നതായി ഞാൻ കേട്ടു
ഇല്ല വന്നിട്ടില്ല എവിടെ ഇപ്പ വന്നിട്ടില്ല വരുവള്ളൂ അടുത്ത കൊല്ലൊ അല്ലെങ്കി രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തിനൊക്കെ പ്രാബല്യത്തില് വരുള്ളൂ എന്നാണ് കേട്ടത് ഉം എന്താറീല്ല
ക്കെഓ ക്കെ അപ്പൊ നിലവലിപ്പ രണ്ട്‌ വർഷം തന്നെയാണല്ലേ
ഉംഉം മ് രണ്ട്‌ വർഷം തന്നെയാണ് രണ്ടു വർഷം കൂടി പഠിക്കണയ്ന് കയിഞ്ഞാ പഠിപ്പ് കയിഞ്ഞു പിന്നെ ജോലിക്ക് നോക്കണം ഇപ്പത്തെ കാലത്ത്ന്ന് പർഞ്ഞാല് രണ്ടു പേർക്കും ജോലിയില്ലാതെ മുന്നോട്ട് പോകാനൊന്നും കഴിയത്തി ല്ല
ഉം അതെ തെ
ആ പൊതുവെ ചെലവുകള് കൂടുതലാണല്ലോ ഇപ്പൊ
അതെ അതെ
പിന്നെന്തൊക്കെ നിങ്ങള് എടുക്കപ്പട്ത്ത് ട്രിപ്പ് പോയി ന്നൊക്കെ പറഞ്ഞീനെ
ത്ത് ട്രിപ്പ്ട്ട് പോയില്ല പോണംന്ന്ണ്ട്
ഉം വടെ കോയി ക്കോട് ജില്ലയില് കരിയത്തുമ്പാറ റഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് റ്റ് ണ്ട് അങ്ങട്ട് പോയാലെ ന്താ?
അവിടേക്ക് നോക്കട്ട് ട്ടെ ആ അവിടേക്ക് നോക്കട്ടെ ഇതിന് മുന്നേ ഞാൻ പോയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അന്നനല്ലേ സ്ഥാ സൈറ്റായിരുന്നു ഇപ്പന്താ പാടൊന്നു അറിയില്ല ഞാന് യൂട്യൂബ് വീഡിയോസൊക്കൊന്ന് ചെക്ക് ചെയ്യട്ട് റീസെന്റ് ആയിട്ടുള്ള താ ഇപ്പോഴുംപെർ പ്പന്നത്തെ രീതിയിലാണെങ്കിപ്പോ മയക്കാലോ അല്ലെ ഇഞ്ഞി വെള്ളം കൂടുതലാണെങ്കില്
ആഹ് അത് വെള്ളം അവിടെന്ന് പറഞ്ഞാല് അധിക വെള്ളൊന്നും തങ്ങിക്കാള്ള സ്ഥലല്ല ചെറിയ ചാ ഒരരുവി പോലെള്ള
വല്യ ആയല്ലാത്ത സ്ഥലെ ഉള്ളൂ
ആ ഇവിടെന്ന് ഏകദേശം ഒരു മണിക്കൂറും പതിനെട്ട് മിനിറ്റൊക്കൊള്ളു
ആഹ് പോയി നോക്കലേ
ക്കട്ട് തീരുമാനിച്ചില്ല തീരുമാനിക്കണം
ഉം ഓക്കെ പിന്നെ ആഹ്ഉ അപ്പൊ പിന്നെന്തൊക്കെയാ കൃഷിണ്ടോ വീട്ടില്
എങ്ങനെ?
കൃഷിണ്ടോ കൃഷി?
കൃഷികളായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ വടെ കോഴി വളർത്തല്ണ്ട്.
ഓ കൊറേ കോഴികളുണ്ടോ?
കൊറേയൊന്നില്ല നാല് കോഴികള് ഉമ്മാന്റെ ഉമ്മയാണ് അയ്നെ നോക്കുന്നത് അപ്പം കോഴിമുടനമ്മക്ക്കിട്ടിണ്ട്
ആ ആ നിങ്ങളൊരു വല വാങ്ങിയന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്ത? കിട്ടിയോ വല കിട്ടിയോ?
അത് കെട്ടിയില്ല കെട്ടണം എന്താച്ചാല് വലയിലാകുമ്പോ കോഴികള് പിന്നെ എല്ലോട്ത്തും അപ്പിട്ടിട്ട് ക്കൂല
ക്കൂല ആ അത് അത് വല കെട്ടാൻ വേണ്ടി വാങ്ങി വെച്ചിട്ട് കൊറേ ആയല്ലോ അത് കെട്ട്ണില്ലന്നുണ്ടെങ്കില് റിട്ടേൺ അടിക്കണ്ട ഓപ്ഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ റിട്ടേൺ അടിച്ചാളി. അതായിരിക്കും നല്ലേ
ആ വല കെട്ടാ അതിന് സമയം കിട്ടാത്ത ഇഷ്യു ആണ്.
ആഹ്
കെട്ടി കഴിഞ്ഞാ പിന്നെ സീനില്ല കോഴികളെ പിന്നെ ഇപ്പൊ നായ്ക്കള് കൊണ്ടു പോകുന്ന പരിപാടി ഉണ്ട്.
ആഹ ഓക്കെ
കോഴികള് തുറന്നിടുമ്പോ ഇപ്പൊ കോഴികളുണ്ട് കോഴിക്കുട്ടികൾണ്ട്. കോഴികൾ അങ്ങനേം ഇങ്ങനൊക്കെ പോകും അപ്പ നായകൾ കൊണ്ടുപോവാറുണ്ട്. അതുല്ലെ പെരുന്ത വരെ കൊണ്ട് പോവാറുണ്ട് വല കെ കിട്ടി കഴിഞ്ഞാൽ അതിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും അവർക്ക് മാത്രല്ല ഈ കോഴി കാട്ട ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതും നിക്കും മറ്റേ മൊത്തത്തെ വൃത്തികേടാണ് മൊത്തത്തിൽ കാണുബോൾ
ആഹ അതെ അപ്പൊ നോക്ക. കെട്ട വല കെട്ട ഇപ്പതാ മൊത്തത്തില് വൃത്തികേടല്ലേ നമ്മളെ വീടിന്റെ മുൻവശത്തൊക്കെ ചെന്നാലും ഇപ്പൊ ഇന്നാള ഞാൻ എന്റെ കുട്ടിക്ക് കുറച്ച് മുത്താറി അതില് വന്ന് അവറ്റകൾ അപ്പിട്ടെച്ച് പിന്നെ അത് വീണ്ടും കെയ്കി ഇടേണ്ട സാഹചര്യം വന്നു. ഭയങ്കര എറപ്പാണ് ഒരു ഒരു കോഴി രണ്ടു കോഴിയൊ ഉള്ളു എന്ന് പറഞ്ഞിട്ട് കാര്യല്ല്യ മുറ്റം കട്ട പതിപ്പിച്ച വീട് ഇവിടെ ആവുമ്പൊ ഭയങ്കര അതൊരു വൃത്തികേടാണ്. അല്ലെ പിന്നെ അതിന് അനുസരിച്ച് കോരിടാനും ആ കൈകി വൃത്തിയാക്കാനും. ഒക്കെ ആള് വേണം ഇപ്പൊ ഇന്റെ നാത്തൂന്റെ വീട്ടില് ഒരുപാട് കോഴികളുണ്ട്. ഇപ്പൊ ഇരുപത് കോഴികളൊക്കെ ഉണ്ട്. മുറ്റം ഇന്റർലോക്ക് ചെയ്ത വീടുാണ്. പക്ഷെ അത്രയും കോഴികളുള്ള വീടാണെന്ന് അത് പറയൂല. അത്രയ്ക്കും വൃത്തിയിലാണ് അടുത്തമ്മ കൊണ്ട് നടക്കുന്നത്. ഒരു കോഴി അപ്പി ഇടുമ്പോത്തിന് അത് കോരിടും. എന്നിട്ട് അവിടെ കെഴുകും വൃത്തിയൊക്കെ കൊണ്ടെടുക്കും. കോഴികളെ വളർത്തുമ്പോ കൊറെ കാര്യങ്ങള് ഓ നമ്മളും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അത് വൃത്തികേടാണ്. ഇങ്ങനെ നോക്കാൻ ഒഴിവില്ലാത്ത ആളുകളുള്ള വീട്ടിലൊന്നും ഞാൻ അതിനെ കൊണ്ട് യോജിക്ക ക്കുന്നില്ല
ഉം ഓക്കെ ശെരിന്നാ
ഏഹ് പിന്നെ വെച്ച വെച്ചോളൂ.